ഹലോ
ആഹ് പറഞ്ഞോ എന്ത് വിശേഷം ഒരു വിശേഷവും ഇല്ല.
ഉം ഞാനേ കോവൊക്കെകൊറേ ണ്ട് അത് ഇങ്ങനെ പറിക്കായിരുന്നു. അയ്ന് മുകളിലാണ് വള്ളിയൊക്കെ കിട്ടണില്ല്യ.
ആണല്ലേ ഒ
ഉം ഉം കൊറേയുണ്ട് ഒര് വള്ളിമ്മലൊന്നുല്ല കൊറേയുണ്ട്.
ആഹ് മറ്റേ കോവയ്ക്ക് മറ്റേ നീളത്തിലു നീളത്തിലും ആഹ് ഊരുണ്ട ആഹ് രണ്ടും ഒണ്ട് അതെന്ത് ചെയ്യും അരിഞ്ഞ് ഒണങ്ങാൻ വെക്കുവോ അതോ
ഉപ്പേരിയാ വെക്കാ.
ആഹ് അത് ശെരി ആഹ് ആഹ്
എല്ലാർക്കും ഇഷ്ടം.
ആണല്ലേ ചെലയിനെ കല്യാണങ്ങൾക്കെല്ലാം ഇതരിഞ്ഞ്
ആഹ്
വർത്ത് കിട്ടൂല്ലേ അതുപോലെ ആഹ് ആഹ് ആഹ് അങ്ങനെ ചെയ്യോ?
അങ്ങനെ ഇണ്ടാക്കാൻ എൻക്കറിയിലാ.
ആഹ് അങ്ങനെ അങ്ങനെ കിട്ടാ ഇവിടെ ഇവിടെ കല്യാണങ്ങളിലൊക്കെ അങ്ങനെ കിട്ടാറുണ്ട്.
ആഹ് ഇത് കൊറേയിണ്ട് അയ്ന് മുകളായിട്ടേ ഈ മുരിങ്ങമരത്തിന്റെ ഒക്കെ മോ ളിലായിട്ട് കിട്ടാ പ്രയാസാ. പിന്നെ വള്ളി മൊ ആഹ് വള്ളി മൊത്തം പിന്നെ വലിച്ച് ഇതാവൂലേ പേടിയാ നശിച്ചു പോകല്ലേ പിന്നെ ചെയ്യണത്. ഉം ഉപ്പേരി മാത്രേ ഇണ്ടാക്കലുള്ളൂ അത് ചെലപ്പോ തേങ്ങ ഇട്ടുങ്ങാണ്ട് അല്ലെങ്കി മൊളക് ച ചാച്ചങ്ങാണ്ട് അങ്ങനെ ക്കെ മെഴുക് പൊരട്ടിയായിട്ട് അങ്ങനെ ഇണ്ടാക്കും ആഹ് ചെലപ്പോ അങ്ങനെയും വെക്കും അല്ലാണ്ടില്ല.
ഉം ഉം ഇവിടെ ഇവിടെ ഇവിടെ കോവക്കയില്ല ഏ എന്റെ അമ്മേടെ വീട്ടിലുണ്ട് ഇഷ്ടം പോലെ കോവയ്ക്ക.
ആഹ് ഇവടെ
എന്തെങ്കിലൊക്കെ ആഹ് ശെരി അത്കൊണ്ടാ കോവയ്ക്കാ അച്ചാറൊന്നും ഇടാൻ കൊള്ളത്തില്ലല്ലോ? ആഹ് ഇതുവരെ കേട്ടിട്ടില്ല. ഇല്ലെങ്കി ഒത്തിരി ള്ള സാനോക്കെ സാധാരണ അച്ച ആഹ് അതന്നെ. ഇപ്പൊ ചെയ്യ ആഹ് ചെയ്യാ ത്ത ഒന്നുല്ലല്ലോ അച്ചാറുകൾ മിക്ക്യ സാധനങ്ങളും തന്നെ ഇപ്
ആഹ് അപ്പൊ തണ്ണിമത്തന്റെ തൊലി കൊണ്ട് അച്ചാറ്
ആഹ് അതന്നെ ത
ച് പിന്നെ കോഴി അച്ചാറ് ബീഫ് അച്ചാറ്. ആഹ്.. ഈ കോയി കോയി ഒക്കെ ചെക്കന് ഒരീസം കോയീന്റെ ലിവറൊക്കെള്ള അച്ചാറ് വാങ്ങികൊട്നീനെ ഒരു ബോ കുപ്പിലേന്നു.
ആഹ് ശെരി.
രണ്ടീസം നിന്നിട്ടില്ല. കോയിന്റെ ലിവറു തൊക്കെല്ലേ ന്ന്ട്ട് അത് കേടന്നു പോയി.
ആഹ് ആഹ് ചിക്കൻ അല്ലെങ്കി തന്നെ വെക്കുമ്പം പെട്ടെന്ന് തന്നെ തീർന്നില്ലെങ്കി അത് കേടാവോല്ലോ.
ആഹ് അതുല്ല ലിവറു ആണ് എർച്ചിന്റാത് എർച്യാണെ പിന്നി നമക്ക് നല്ല ഫ്രൈ ആക്കി ങ്ങാണ്ടക്കെ ആവുമ്പോ കുറച്ചൊക്കെ ന്ക്കു ഈ ഇതില് ഈ ലിവർ അത്രത്ണ്ടാവൂല്ലല്ലോ ലിവർ ഫ്രൈ ചെയ്താല് ഞമ ക് പണികിട്ടൂലേ മേത്തൊക്ക് പൊട്ടിത്തെറിച്ചുലേ?
ആഹ് അത് ശെരിയാ ആഹ് ആഹ് അതു കൊണ്ട് ആഹ്
ത് തൊന്നും വാങ്ങിക്കൊണ്ട്ര് ത് കേടാണ് ർണ്. ഓനെ ചീത്ത പർണു എന് എന്ത് കേട്ണ്ടെങ്കി കൈമലല്ലെ ണ്ടാവോള്ളൂ
അത് തന്നെ അത് തന്നെ ചിക്കൻ അപ്പം ഏ ചി ചിക്കൻ എങ്ങനെയ കറി വെക്കാ അവിടെ കോഴി കറി കോഴിക്കറി വെക്കുന്ന എന്ത് രീതിയിലാ വറ്ത്തോ
ചിക്കനാ
ആഹ് കോഴി വർ
വെളുത്തുള്ളി ഇണ്ടല്ലോ വെളുത്തുള്ളി മാത്രേ വെളുത്തുള്ളി ഇഞ്ചി മാത്രേ ചതക്കുള്ളൂ ചെറ് റിയ ഉള്ളി ഉപയോഗിക്കലില്ല അയിൽക്ക് ചെലീ ആൾക്കാര് ചെറുള്ളി ഉപയോക്കും
ആഹ് ചെ ആണല്ലേ ഇവിടെ അങ്ങനെ ചെറിയുള്ളി ഉപയുക്കേല
ആഹ് വെളുത്തുള്ളി ഞാൻ വെളുത്തുള്ളിയാണ് ചെലപ്പം ഇഞ്ചി ഉണ്ടാവുലോ
ആഹ് അങ്ങനെയോ ആ ഇഞ്ചി ഇട്ടില്ലെങ്കി കൊള്ള ഇഞ്ചി ഞ്ചി മിക്ക ഇഞ്ചി ഇട്ടല്ലേ ഉണ്ടാക്കുന്നത്
ക്ക് വെളുത്തുള്ളിയാണ് ടേസ്റ്റ് ബീഫ് വെക്കുമ്പം നമുക്ക് ഈ ചെറുള്ളി കൂടുതലിണ്ടാവുമ്പോ അയിന് ടേസ്റ്റ് കൂടും
ആഹ് അത് ശെരി മറ്റേ ഞങ്ങള് ഇങ്ങനെ വെക്കുമ്പം സവാള വയ്റ്റി
തക്കാളിയൊക്കെ വഴറ്റീട്ട് അയ്ക്ക്
ആഹ്
മസ് സാല കൊറച്ച് ലാസ്റ്റ് ആയിട്ട് ഇടും പിന്നെ രണ്ട് കെഴങ്ങ് ഇടും
ആഹ് കെഴങ്ങിടുവോ ചിക്കനാത്ത് അത്
ആഹ് ചിക്കന് കെഴങ്ങിടും കോഴിക്ക് കോഴക്കിട്ടാന എന്താ വെച്ചാല് നല്ല കുറുന്നന കിട്ടും
ആണല്ലേ ഞങ്ങ് ആഹ് ആഹ് ഞങ്ങളങ്ങനെ കോഴിക്കറിക്കാ ത്ത് ഇത് ഇടത്തില്ല കെഴങ്ങ് ഇടുകേല ഏ പോത്ത് എറച്ചിക്കറി വെ ക്കുമ്പം ഇങ്ങനെ കെഴങ്ങിടുന്ന കണ്ടിട്ടുണ്ട്
ആഹ് ഉരുളക്കെയങ്ങാണ് മറ്റേ ഇതല്ല കപ്പക്കെഴങ്ങല്ല ഉരുള കെഴങ്ങ് ഉം ഉം കറിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടീട്ടേ
ആണല്ലേ കുറുകി കിട്ടാൻ വേണ്ടിയായിരിക്കും
ആഹ് കുറുകി കിട്ടാന് നല്ല ഗ്രേവിയായി കിട്ടും
ആഹ് ശെരി പക്ഷെ അതിങ്ങനെ കുറുകി കിട്ടാൻ വേണ്ടി കൂടുതലും മല്ലിപ്പൊടി ഉപയോഗിക്കും മൊളക് പൊടിയെക്കാട്ട്ലും കൂടുതല് ചിക്കന് മല്ലിപ്പൊടി ഉപയോഗിക്കുവല്ലേ ചെയ്യുന്നേ
ആഹ് ആഹ് ആഹ് മൊള
ഉം അങ്ങനെ ഉപയോഗിക്കും അല്ലേ കൊറച്ചെ ഉപയോഗിക്കു
പിന്നെ ചിക്കൻ മസാല കൊറച്ച് ആഹ് ശകലം ഇടും പിന്നെ നമ്മള് ഗരം മസാലെൻ്റെ മ പൊടി ഉണ്ടാക്കലുണ്ട് ബിരിയാണി കൊറച്ചിടും പിന്നെ കറിവേപ്പി
അത് ശെരി ആഹ് ആഹ് ആഹ് ആഹ്
മല്ലിന്റെ എലേക്കെ ഉണ്ടെങ്കി അതും ഒക്കെ ഇട്ട്ങ്ങാണ്ട് അങ്ങനെ പിന്നെ നല്ലോണം കുത്തി ഒടച്ച് അങ്ങനെ ചെയ്യല് അവിടെങ്ങ
ഇവിടെ ചിക്കന് സവാള വയറ്റി പറഞ്ഞ പൊടി എല്ലാം ഇടും തക്കാളി ഇടൂല കെഴങ്ങ് ഇടൂല ബാക്കി പൊടിയെല്ലാം ഇട്ടിട്ട് കൊയച്ചി ചിക്കൻ ഇങ്ങനെ നമ്മള് വേഗിച്ചെടുത്തിട്ട് അതിലോട്ട് മിക്സെയ്തിടുവ ചെയ്യുന്നെ
ആഹ് തക്കാളി എന്താ ഞാൻ ഉണ്ടെങ്കി ഉപ
ഉപയോക്കള്ളൂ
നിർബന്ധൊന്നുംല്ല
ഞാന് ഉം ഞാൻ ക അങ്ങനെ ചിക്കൻ ഞാൻ ചിക്കൻ കറി എങ്ങനെ വെച്ചാലും ശരിയാവൂല്ല എനിക്ക് തന്നെ ഇഷ്ടപെടുകേല എന്റെ ചിക്കൻ കറി
ഉം ഉം
എനക്കങ്ങനെ ഇഷ്ട ഞാന ഉണ്ടാക്കുന്ന ഇതുവരെ ഞാൻ അത് ഇതുവരെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് ഇതുവരെ ശരിയായിട്ടേ ഇല്ല
അതെന്തേ
അതെ ഈ ഒത്തിരി നാളായില്ല ഉണ്ടാക്കാൻ തുടങ്ങിട്ടും പക്ഷെ അത് ഇതുവരെ അത് ഒട്ടും ശരിയായിട്ടില്ല ബീഫ് വെക്കും മീൻകറി വെക്കും
ഉം ഇന്നേ ഇപ്പൊക്കെ ഫോണില് നോക്കിയാ കുട്ടി കട്ടല അങ്ങനെണ്ടാക്കി നോക്കോണ്ടോ
ഞാൻ അങ്ങനെ പല രീതിയിലും ഞാൻ നോക്കിയിട്ടുണ്ട്
പാജകത്തിൻ്റെക്കെ നൊക്കിട്ട്ങ്ങനെ ണ്ടാക്കിയൊക്ക്യ മതി
ആഹ് ഞാൻ എങ്ങനെയൊക്കെ നോക്കിയാലേ എനിക്ക് വേറെ ആരെങ്കിലും ചിക്കൻ കറി വെച്ചു തരുമ്പോ എനിക്കിഷ്ട
അല്ലെങ്കി എന്ത് ചെയ്യണം ഈ കോഴി മസാല മാത്രം ഉപയോഗിച്ച മല്ലിപ്പൊടി ഉപയോഗിക്കരുത്
ആഹ് ആഹ് മല്ലി ആണല്ലേ അപ്പോ കൊഴുപ്പ് കുറയല്ലേ അപ്പോൾ കിഴങ്ങി ഇടണമായിരിക്കും
കെഴങ്ങിട്ടാൽ മതി അല്ലെങ്ക കുറച്ച് തേങ്ങാപ്പാലോയ്ച്ചാലും
ആഹ് ആഹ് ആഹ് തേങ്ങ തേങ്ങ അരച്ച വെച്ച് ചിക്കൻ കറി ഉണ്ടാക്കൂലോ
ആഹ് അങ്ങനെ ഉപയോക്ക തേങ്ങാപ്പല മാത്രണെങ്കിൽ നമുക്കങ്ങനെയും ഉപയോഗിക്കാം ഉം നക്ക നമുക്ക് ഓരോ ദിവസം ഓരോ മോഡലാക്കിട്ട് ഉപയോഗിക്കാം
ആഹ് ആഹ് ആഹ് ആഹ്
വ്യതസ്ഥായിട്ടെല്ലാരും
അതെ അതെ പിന്നെ എന്തേലും റയ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രം ചിക്കൻ വറുത്തുണ്ടാക്കും അങ്ങനെ ആഹ് ആഹ് അത്തന്നെ അത് തന്നെ അങ്ങനെ ആഹ് ആഹ്
എറച്ചി മിസ്സാവും
അതെ അതെ പിള്ളാർക്ക് ഇങ്ങനെ ഇഷ്ടാ ബിരിയാണി ആഹ് തക്കാളി ചോറ് തക്കാളി ചോറൊ ക്കെ ഇടക്കൊണ്ടാക്കും അത് അതിൻ്റെ കൂടെ ചിക്കൻ കഴിക്കാൻ ഇഷ്ടവാ ഇവർക്ക്
ചിക്കനൊള്ളപ്പം എപ്പഴെങ്കിലും ഒരു നേരം തക്കാളി ചോറുണ്ടാക്കും
ആഹ് തക്കാളിച്ചോറുണ്ടെങ്കി ശരിക്ക് വേറെ കൂട്ടാന്റെ ആവശ്യോന്നുവില്ല ഉം ഉം ഉം
തൈര് തൈര് ഇഷ്ടവാ അവര് തൈരും കൂടെ കൂട്ടി കഴിക്കും
ഉം തൈര് പിന്നെ ഇവിടെ പാലൊക്കെ ഇതാക്കുന്ന ആളുണ്ട് അവര്ടെത്തു നിന്ന് ഞങ്ങള് തൈര് വാങ്ങി ക്കാണേ നല്ല തൈരാണ് നല്ല കട്ടിയിള്ള തൈരാ ഉം
ഞങ്ങള് ഇങ്ങനെ കടേന്ന് മേടി ആഹ് പായ്ക്കറ്റായിട്ട് ഇത് ഇത് വഴി കൊണ്ട് വരും പാല് പാല് കൊണ്ട് വരും പിള്ളേർക്കങ്ങനെയാ കൊടുത്തോണ്ടിരുന്നെ കവക്കെട്ട് കൂടുന്നോണ്ട് ആഹ് ആഹ് താ ആഹ് അതുകൊണ്ട് പിന്നെ നേരെ പിന്നെ പ കവറ് പാലിലേക്കായി
ഉം അത് കവർപ്പാലിലറിഞ്ഞാലേ ആ കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിങ്ങാണ്ട്
ആഹ് അതെ അതെ അതെന്നെ അതേ വല്യെ നല്ലത് നല്ലത് മറ്റേത് തന്നെയാ പിള്ളേർക്ക് കവർപാലല്ല ഏത് തണുപ്പൊക്കെ ആയി കഴിയുമ്പോ അവർക്ക് വയ് ഒരു കവക്കെട്ടുണ്ട്
ആഹ് ആഹ്
പിന്നെ അതങ്ങ് ഒഴിവാക്കാൻ വേണ്ടി അത് കവറ് പാലു മേടിക്കും
ആഹ് കവറുപാല് അയിനതല്ല ചെല സമയത്തേ അത് കേട് വരുന്നാണ് ക പ്പിക്കുമ്പോം.
ആഹ് വേ കവറ് പാല്
ആഹ് പിരിയുമ്പോം ചില സമയത്താണ് സംഭവിക്കുക, എന്താ എനിക്കറിയില്ല എന്തുകൊണ്ടാ അങ്ങനെ വെ
ആഹ് ആഹ് ക്ഷേ ഞാനങ്ങനെ മേടിച്ചിട്ട്, ഫ്രിഡ്ജി വെക്കാത്ത പാലൊക്കെ അങ്ങനെ പിരിഞ്ഞിട്ടുള്ളൂ.
ആഹ്
ഫ്രിഡ്ജി വെച്ചെക്കുവാണെ പിന്നേയിരിക്കും. ആഹ് പിന്നെ ഇവർക്ക് ചായ നിർബന്ധവാ
ആഹ് തിളപ്പിച്ച് കയിയുമ്പോ ങ്ങാണ് പിരിഞ്ഞു വരുന്നേ ഒന്നിനും പറ്റാത്ത അവസ്ഥ അതോടെ ഒരു കൊഴപ്പവുണ്ടാവില്ല. ആഹ് അങ്ങനെ അവുന്നേ കാണാ
ആഹ് ഇവിടെ രാവിലെയും വൈകിട്ടും വേണം ചായ.
ആഹ് പാൽ ചായ.
ആഹ് പാൽച്ചായാ അത് ഇപ്പം സന്ധ്യക്ക് കിട്ടിയില്ലാ എങ്കില് രാ ത്രിലാണെങ്കിലും ചോദിച്ചു മേടിക്കും.
ഏഹ്
അങ്ങനെ ചായ ഒരു പ്രധാനവാ ചായ പക്ഷെ അധികം. കൊള്ളത്തില്ല കുടിക്കാന് ആഹ് അതന്നെ അത് അങ്ങനെ ചായ തന്നെ ചായ ശരിക്കും കൊള്ളത്തില്ല. പാലായിട്ട് കുടിച്ചെങ്കിലേ ഉള്ളൂ. നല്ലത് ഉം ഉം പിന്നെ ആഹ് അതെ അതെ എന്തെങ്കിലും ഒരു ശ് ശീലം ഒണ്ടെങ്കി കൊടുത്ത് കഴിഞ്ഞാല് അതു തന്നെ പിന്നെ അങ്ങോട്ട്. ചെയ്തോണ്ടിരിക്കും. വൈകിട്ടത്തേനുള്ള ഫു ഏഹ് ഭക്ഷണൊക്കെ ആയോ?
മീൻ പൊരിശാനുള്ളേ ഉച്ചക്കത്തെ കറിയൊക്കെണ്ട് ചോറുംണ്ട് ഉച്ചക്കത്തെ കറിയൊക്കെ ഉണ്ട്. ഇനി മീൻ പൊരിക്കണം അത് പിന്നെ കുറ കുറച്ച് കൂടെ കഴിഞ്ഞിട്ട്, നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട്. അങ്ങനെ ചെയ്യൂള്ളൂ. നമ്മള് മോക്ക് ഭക്ഷണം കൊടുക്കാൻ നേരത്ത്
ആഹ് ആഹ് ആഹ് ആ അപ്പൊ വൈകിട്ടത്തേന ഒന്നും ചെയ്യാനില്ല മീൻ മാത്രം ത് ആ ആ ആ ആ ഇവിടെ ഞങ്ങ ക്ക് ഫുഡ് എല്ലാം ഇട്ടിരിക്കുന്നതാ ആ വൈ ആ പ്രത്യേകിച്ചൊന്നും വെക്കാനില്ല.
ആഹ് ആഹ്
ആ അത് അതുകൊണ്ട് ഫ്രീ ആയിട്ട് ഇരിക്കാം.
എന്താണ്ന്ന്ന്ന് ആ ചിക്കൻ ത് കോയിക്കറിയാ ആ ചിക്കൻ ഉണ്ടാവുമ്പോ ഞാനും അങ്ങൻ തന്നെ രണ്ടു നേരം ഉണ്ടാക്കുന്നില്ല പിന്നെ നമുക്ക് ചൂട
ആത് തന്നെ കറിയായിട്ട് കൂട്ടുന്നേക്കാളിലും കൂടുതല് അത് പൊരിച്ചു കൊടുക്കുന്നതാ പിന്നെ ഇഷ്ടം.
ആഹ്
കറി പിന്നെ കൂട്ടത്തില്ല പൊരിച്ച് കൊടുക്കുന്ന കുട്ടിയാണെങ്കിൽ തന്നെയാണേലും ചോറുണ്ടോളും തന്നെ വാരി കഴിച്ചോളും
ഉം
അതിഷ്ട്ടാ ഉം എന്നാ ശരി ആ ഓക്കെ ആ
ഞാൻ പിന്നെ വിളിക്കാം.